ഹലോ
ഹലോ
കേൾക്കണില്ലേ
ആ ആ പറ കേക്കണ്ട്
ആഹ എന്തൊക്കെയ വിശേഷമൊക്കെ
പ്രശ്നങ്ങൾ മഴ ആയ കൊണ്ട് റേഞ്ച് പ്രശ്നംണ്ട് ഇവടെ
ആഹ അത് ശെരി
നിങ്ങക്ക് ഇണ്ട അത് എട
ആഹ് അവിടെ മയക്കുണ്ട്
ഉം
എന്ത് ചെയ്യാപ്പൊ
എന്താ ചെയ വിളിച്ചോളോ നമുക്ക് സംസാരിക്കേ
ആ അല്ല എന്താപ്പ ചെയ്തൊണ്ട് നിക്ക്ണ ചോയ്ക്ക
ഏ ഞാ ങ്ങെ ചെയ്തുകൊണ്ടക്കണ കുട്ടികളെ പഠിപ്പിക്കേനി വീട്ടിലെ ഉമ്മാ ബാപ്പ അപ്പ ഹസ്ബന്ഡ് മൂന്ന് കുട്ടി നാല് കുട്ടികള്
ഏ
അക്കണ്ട്
ആഹ അത് ശെരി
എന്താ
ഏ
എന്താ ചെയ്യണ്ണത് നിങ്ങള്
ഞാൻ സ്റ്റുഡന്റാ ഞാൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഡിഗ്രി കിട്ടീട്ട് വേണം അപ്പൊ അതുവരെയുള്ള കാലം നമ്മള് ഫ്രീയാണ്
ആ ആയിക്കോട്ട എന്നാ ഞാൻ വിളിച്ചണ്ടേ അമ്മക്ക് ഇങ്ങനെ വിളിച്ചേ ഒഴിവ അു കിട്ടീട്ട് വേണ്ടരൂല കോളേജൊക്കെ ഓ പച്ചക്കറി ആ ന്ങ്ങണ്ടെയെക്ക്ണ്ട് പ കൃഷിയാണാമ്പോവാ പാപ്പാക്കേ
ഏ അത്ശെരി
ഉം
പിന്നെ മക്കള് ഇപ്പോ പഠിക്ക്ആ അത് ഇവിടെ വീട്ടില്ണ്ട്
ഇല്ലേ പഠിക്കാണ് മദ്രസ് മദ്രസ്ണ്ട് മക്കക്ക് രാത്രി മദ്രസ്ണ്ടിവ്ടേ അപ്പോലൊക്കെ മദ്രസക്ക് പോയതാ
ഉം എന്താ ഫ്രീ ടൈമൊക്കെ ഹോബീസൊക്കെ എന്തൊക്കെയാ
ഹോബീസാ എന്താ വേ നല്ല ഹൗസ് വൈഫ ആാണ് സാധാ ജോലി രാവിലെ എണീക്ക നമ്മുക്ക് വീട്ടക്കില്ല കുട്ടിയാക്കും മക്കൾക്കില്ലൊക്കെ ഇണ്ടാക്ക്ആ പിന്നെ അത് കയിഞ്ഞിട്ട് വൈകുന്നേരം ജോലി ഇതന്നെ വൈകുന്നേരം ചോറ്ണ്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്ക്അ അങ്ങനെ
ആത്ശെരി
ഉം നിങ്ങളെ വീട്ടിലെക്കെന്താ പണി വീട്ടിലെന്താ ഉപ്പാക്കൊക്കെ ജോലിയെന്താ
കാറ്ററിംഗാണ് നമ്മള് വീട്ട്ന്നെന്നെ ഫുഡ്ഡൊക്കെ ഇണ്ടാക്കിക്കൊടുക്കും അവരെന്തേലും ഓർഡറൊക്കെ തന്നാല് നമ്മള് വീട്ട്ന്നെല്ലാതും ചെയ്ത്കൊടുക്കും
ഉം അങ്ങനെയാല്ലെ ഇയ്യ് കൂടലുണ്ടോ
ആഹ് ഏ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യും എന്താ വല്യ പരിപാടികളെന്തേലാണെങ്കിൽ പൊറ ത്ത്ന്നും പണിക്കാരൊക്കെ വിളിക്കും അപ്പൊ അങ്ങനെയൊക്കെ
ആഹ് പിന്നെന്താ അവിടെണ്ടോ വീട്ടില് പച്ചക്കറിയൊക്കെ
ഇവിടെ വീട്ടില് പച്ചക്കറിയായിട്ടൊന്നുല്ല ഇവിടെ എന്താവെച്ചാ ഇങ്ങനെ തൈകളൊക്കെയാണ് ചെറിയ എന്താ അങ്ങനെ ചിക്കു ആഹ് അതെ അങ്ങനത്തെ തൈകളൊക്കെയാണ്
വീട്ടില് ചെറിയ കുട്ടികളൊക്ക്ണ്ടോ ഉമ്മാക്ക്
ആ ഞങ്ങളഅഞ്ചു മക്കളാണ് ഞാന് ഒരു പെൺകുട്ടിയും ബാക്കിയൊക്കാൺകുട്ടികളാ അപ്പൊ മൂന്നെണ്ണെന്റെ താഴെയാണ് ഒന്നെന്റെ മേലെയാണ്
തെയാണേ
ഭാഗ്യവതി അങ്ങനെയൊന്നുല്ല എല്ലാർക്കും ഓരോ പ്രയോരിറ്റീസ് ഉം അതെ
ഉം പിന്നെ പിന്നെന്താ വേറെയെന്താ ടൂറൊക്കെ പോവലുണ്ടോ
ടൂറ് പോകുന്ന ഫാമിലിയല്ല പൊതുവേ പിന്നെ സ്കൂള്ന്നൊക്കെ പോകുന്ന അങ്ങനെയൊക്കെ കിട്ടും അല്ലാതമ്മള് ഇപ്പെങ്ങോട്ടും ഫാമിലിന്ന് പറഞ്ഞോണ്ട് പോവൊന്നില്ല
ഫാം ഫാമിലിയിലങ്ങനെ വല്യത് പോണ ഇതിൽ പെട്ടതാവില്ലാ ല്ലെ ഉം ഞങ്ങള ഫാമിലിയങ്ങനെതന്നെ ഫാമിലിയും വല്യ ടൂറൊന്നും പോവില്ല എന്റെ വീട്ട്ന്ന് പോകുമ്പൊ പോകും
ഏ അത്ശെരി
അങ്ങനെയൊക്കെയെ കാണുള്ളൂ
നിങ്ങളെ വീട്ട്ത്തോല് അങ്ങനെ നല്ലോണ്ണം പോകുഓ അതോ
നല്ലോണംല്ല ഓര് അങ്ങളെയും നാത്തൂ ആ നാത്തൂനൊക്കെ പോകും ഞങ്ങളവിടെ ചെല്ലുമ്പം എല്ലാരും കൂടി പോകും ദൂര സ്ഥലത്ത്കൂടൊന്നും പോവില്ല വല്യ ദൂരെവില്ല കോഴിക്കോട് ബീച്ച് കൂടെ ബെപ്പൂര് അതില് അങ്ങനെയൊക്കെ കാണാൻ നല്ലാത് സ്ഥലങ്ങളൊക്കെ അങ്ങനെ കാണും അല്ലതെ ദൂരെ എങ്ങനെ അല്ല പ്ലാനൊക്കെട്ട് ഒര് ടൂറ് പോലെ ഒരു കുറി അങ്ങനെ ഞങ്ങള് ഊട്ടിക്ക് പ്ലാന് ഒക്കെട്ട് ഊട്ടിക്ക് പ്ലാനൊക്കെട്ടാപ്പോ ഓരോ ഇവടെ ഓരോര്ത്താര് ഇങ്ങനെ ഒയ്യര് തെടങ്ങി
ആ ഫാമിലി ട്രിപ്പിന്റെ മെയിൻ പ്രത്യേകതയാണ് അത് പ്ലാനിങ്ങേ നടക്കേള്ളൂ
ആ പ്ലാനിങ് നടക്കൊള്ളു അപ്പോ ഓരോത്തര് ഓരോത്തര് ഇങ്ങനെ ഒയ്യോ അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ പുതി വെച്ച് നിന്നിനി കഴിഞ്ഞാ എല്ലാരും ഇന്നത്തെ പോലത്തെ അതൊക്കെ അങ്ങ് മൊടങ്ങി യെ
കളിയൊക്കെ കാണലോണ്ടോ ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ നടക്കല്ലോ
ആാഅല്ലേ അങ്ങനെ കളില് പെട്ടാ ആളൊന്നു അല്ലാ കാണില്ല അങ്ങനെ കുട്ടികൾക്കെ ഇഷ്ടണേ ഓള് പറയും കേൾക്കുന്നും അല്ലാതെ നമ്മള് കാണലൊന്നും അല്ല
ഉം അത് ശെരി
ഇത് കാണാലോണ്ടോ
ആാ ഞാൻ കാണല്ണ്ട് എനിക്കിഷ്ടാണ് ഞാൻ കാണും
ഏത് ടീമമാണ്
ബ്രതില് ബ്രസിന്റെ കളി കണല്ല് ഒള്ളു വേറെ ത് കളിയൊന്നും കാണൊന്നു ഇല്ല ബ്രസീലിന്റെ കളി ഏത് ടൈമിലാണെങ്കിലും അത് കാണും
ആാ ഇവടെ കുട്ടിയാക്കൊക്കെ അത് തന്നെയാ ഇഷ്ടം ആാ കുട്ടികള് തന്നെ അയിൻ്റെ ആളാ ബ്രസീലിന്റെ ആളാ
ഉം ഞാൻ ഫ്രീ ടൈം ഒക്കെ ഇണ്ടാവുമ്പോ ഇവടെ കുട്ടികള്ടെ കൂടെക്കെ ഇവടെ പറമ്പിലൊക്കെ കളിക്കാറ് ഒക്കെണ്ട്
ആാ ആാ അങ്ങനെ അങ്ങനത്തെ ഏരിയേയും കളിക്കാൻ പറ്റുന്ന സ്ഥല
ആാ അതെ ഇവടെ നല്ലാ റബ്ബറിൻ്റെ ഉള്ളോക്കെ ആയോണ്ട തന്നെ നല്ലോ
ആാ ഇനി സ്കൂളൊക്കെ കിട്ടോളെ കുട്ടികളെ പണ്ട് കളിച്ചാ
അതെ നമ്മളെ ബോഡിയും വേണ്ടേ ഒന്ന്
ആാ അതും മാണ്ടേ ഒ പയെ കളികളെല്ലോ അങ്ങാട് പുത്ക്ക്യാ
അതൊക്കെ സ്കൂള് അ ദാ സ്കൂളിൻ്റെ ഫുട്ബോളിൻ്റെ ടീമിലൊക്കെ ഇണ്ടാര്ന്നു രണ്ട് വർഷം ആ സെലക്ഷനെക്കെ കിട്ടിയാരുന്നു പിന്നെ ജില്ലേക്ക് കിട്ടിപ്പോ ഞാന് അയ് വേണ്ടെന്ന് വെച്ചു അത് കൊറെ ദൂരോം കാര്യങ്ങളൊക്കെ ഒണ്ടായോണ്ടന്നെ പോയി പോ അസുഖരിക്കും പിന്നെ ഒറപ്പാണ് അതിന്റെ മേലൊക്കെ ഒന്നും പോവൂല്ലാന്ന് പിന്നെ അത് വേണ്ടാന്ന് വെ ച്ചു പിന്നെ നിർത്തി അവടെം കൊണ്ട് നിർത്തിയതാ പിന്നെ ഫുട്ബോളോക്കെ ഒന്ന് നോക്കിയിട്ടില്ല പിന്നെ എനിക്ക് താ
ആയ്ന് പോയാ മതിനു ഒഴവാവണ്ടില്ലേന്
അത് പറഞ്ഞിട്ട് കാര്യയില്ല ഇനിയിപ്പോ ആ പോയതിനെ പോയ ബസ്സിനെ നമക്ക്
കയ്യാട്ടിട്ട് കായലല്ലേ പിന്നെ ആലോച്ചാപ്പോ
ആാ പിന്നെ ആലിക്ക്മ്പോ അത ഒര് ഇതാണെങ്കിലും അതൊക്കെ നമ്മളേ ലൈഫിലെ ഓരോ പാഠം അല്ലാതെ എന്താ പെട്ടെന്ന് തട്ടി കൂട്ടി നമ്മള് ഓരോന്നിനും ചാടര്ത് എന്നൊക്കെ ഒള്ള ഓരോ അറിവല്ലേ ഓരോ ആ നമ്മ പറ്റിയാ മിസ്റ്റേക്കും
ഉം ഉം ഉം അതൊന്നും കൊഴപ്പില്ല ഇനി എന്ത് വരിയാണെങ്കിലും കൂടിക്കോണ്ടേ കോളേജിലൊക്കെ കൊറെ പരിപാടികള്ക്കെ ഒണ്ടാവും അയിനൊക്കെ കൂടി കോണ്ടേ
ആാ കോളേജില് ആ എന്താ നോക്കട്ടെ അത് ചെലപ്പോ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായിയെങ്കിലെ നമ്മക്ക് എല്ലാത്തിനും കൂടാനെക്കെ ഒരു
ആാ പ്ല പ്ലസ് ടു വെരെ നല്ല ഫ്രണ്ട്സ് ആളൊക്കെ ഒണ്ടാവൂല്ലോ
പ്ലസ് ടൂ വെരെ കുഴപ്പില്ലാത്ത ഫ്രണ്ട്സ് ഒക്കെയാണ് മുഖത്ത് നോക്കി ചതിച്ചിട്ടുണ്ട് അല്ല കൂടെ നിന്നിട്ടുംണ്ട് പല അതൊക്കെ നമ്മള് ലൈഫില് ഓരോ പാഠം
ആാ ആാ
ഉം
പിന്നെ ഇനി കോളേജിലൊക്കെ എത്തിയാലും നല്ല ചങ്ങാഴ്ചകളൊക്കെ കിട്ടിക്കോളും
ഉം പേടിയാണ് എന്താ എല്ലാരായിട്ടും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവാൻ കാരണം എപ്പോഴ എന്താ നമ്മളെ ബാക്ക്ന്ന് ചതിക്കാന്ന് നമുക്ക് പറയാൻ പറ്റൂല
ആഹ അതൊക്കെ ഇണ്ടാവും കോളേജ് ആകുമ്പ പ്രത്യേകിച്ച ഇണ്ടാവും
അപ്പൊ പേടിയാണ് എന്നാലും
എന്നാലും സാരല്ല മുന്നോട്ട് പോക ആഹ മുന്നോട്ടാണ് പോക
ഉം അതെ വരുന്നിടത്ത് വച്ച് നമുക്ക് വലിയ വരുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തു അങ്ങനെ പോവാ
ആഹ ആഹ ആഹ അപ്പൊ കല്യാണന്നും ഉണ്ടാകാനയക്കുല്ല
ഏയ് കല്യാണന്നും ഇപ്പ വേണ്ട പഠിക്കട്ടെ പഠിക്ക ഇജ എന്താ പറയാ കുറച്ചൊെങ്കിലും ഒന്ന് പഠി ഇച്ച് നമ്മള് വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ മരിക്കോളം ആ അങ്ങനെ ആയി. കല്യാണം കഴിക്കുന്നതിന് മുമ്പെങ്കിലും നമുക്ക് കുറച്ച് വർഷമൊക്കെ കല്യാണം കഴിക്കാതെ കുറച്ച് ദി വർഷങ്ങളൊക്കെ നമുക്ക് വേണ്ട ജീവിതത്തിൽ അതിന്റെ ടേസ്റ്റ് എന്തായാലും രുചി എന്താക്കെ അറിയണങ്കിൽ നമ്മള് കല്യാണം കഴിക്കാത്ത കൊർച് ടീനേജർ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അങ്ങനെ വർഷങ്ങൾ കല്യാണ കഴിക്കാതെ വന്നാൽ ഒറ്റക്ക് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളെ ഒക്കെ ചെയ്ത് അങ്ങനെ കല്ല്യാണം കഴിക്കുമ്പോ രണ്ടാളും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയി അല്ലെ രണ്ടു പേരും സ്വന്തം കാലിൽ നിൽക്കാനായി. പിന്നെപ്പോ അപ്പൊ നമ്മളൊരു ഫാമിലി മുമ്പോട്ട് പോകുമ്പോ അത് വേറെ രസംതന്നെയല്ലേ?
ആ ഓക്കെ മോൾക് നല്ല സംസാരിക്കാനൊക്കെ അറിയും. ഹെ ഇങ്ങനെതന്നെ വേണ്ട കുട്ടികളെ
ഉം അതെ
പിന്നെ അങ്ങനെ കോളേജൊക്കെ നല്ല കോളേജ് കിട്ടട്ടെ.
ഉം കോളേജ് ഇപ്പോ ഇന്ന് സെക്കന്റ് അലോട്ട്മെന്റ്നി ഇനി തേർഡ് അലോട്ട്മെന്റിന് വെയിറ്റിങ്ങാ
ആഹ അതൊക്കെ മോൾക് കിട്ടിക്കോളും മോക്ക് മാർക്കൊക്കെയുള്ളതല്ലേ. അത്കിട്ടിക്കോളും ഉം. പിന്നെ ആ കാക്കയ്ക്ക് എന്താപണി?
കാക്ക ഇപ്പൊ ഡിഗ്രിെല്ലാം കയിഞ്ഞ് ഓന് ഏ ഷോപ്പിലാണ് ഇപ്പോ.
ഉം ഉം പിന്നെ പിന്നെ അനിയന്മാരിലേ
ആ അനിയന്മാര് മൂന്നാനിയന്മാരാണ് ഒരാൾ പത്തില് ഒരാള് മൂന്ന് നാലില് ഒരാള് ഒരാൾക്ക് മൂ മൂന്നര വയസ്സാ
ആ ആഹ അവരൊക്കെ വലുതായ ഒരു പെൺകുട്ടിയല്ലേ
ആഹ വലുതായി അപോത്തിന് എനിക്ക് വയസായില്ലേ
ആഹ അപ്പൊ ഇജ്ജ് ഇങ്ങനതെന്നെ ഹഹ് നല്ല ജോലില്ല ഒരു പുതിയാപ്പെണ്ണൊക്കെ കെട്ടി നടക്ക നമ്മക്ക് ഉം ഉം
കല്യാണത്തിനൊക്കെ വിളിക്കണ്ട് ഞൻ ഈ നമ്പറ് എന്താ സേവ് ആക്കിവെച്ചോളം
ഏ
കല്യാണത്തിന് വിളിക്കണ്ട് ഞൻ ഈ നമ്പർ സേവ് ആക്കി വേ
ഓക്കെ ഓ വിളിക്കണ്ടു കല്യാണത്തിന് മമ്മളെ കല്യാണത്തിന് കൂടാൻ ഇൻശാഅൽഹാ പടച്ചോന് വിധി തരട്ടെ
ആമീ
ഉം പിന്നെന്തൊക്കെ ന്നിട്ട് വേറെ ന്നാ ഫുഡ് കഴിച്ചോ?
ആ് ഫുഡ് ഞാനിന്ന് തറവാട്ടി പോയിരുന്നു അപ്പൊ അവിടുന്ന് എനിക്ക് കുഞ്ഞാമ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഞാ ഫുഡ്ഡോക്കെ അവിടന്നൊ
ഓ എന്താ സ്പെഷ്യൽ ണ്ടായിനോ?
ആ സ്പെഷലൊക്കെണ്ടയ് ഹലോ ഹലോ ഹലോ
ആഹ് പ് കെ ണ്ട് മോൻ വന്ന്ങ്ങട്ടെ അപ്പൊ ഓനോടെ ന്താന്ന്ച്ചേനു.